അതെ
കേക്കുന്നുണ്ട് എന്തൊക്കെയാ വർത്താനം
ആഹ് നല്ല വർത്താനം
എന്താ പണി
എന്താ പണി ഒന്നുമില്ല വെറുതെ ഇരിക്ക അവിടെ എന്താ പണി
ഇവിടെ ഇല്ല മക്കളെ ഇങ്ങനെ വായിപ്പിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ
ആഹ വല്ല്യ മക്കളാണോ
അല്ല ഒരാള് ആറാം ക്ലാസ്സിലാണ് ഒരാള് നാലാം ക്ലാസ്സിലാണ് ഒരാള് മൂന്നര വയസ്സായിട്ടുള്ളു അങ്ങനെ ഉം ഓരക്കെ ഒരു വയിക്കാക്കിട്ട് ഇങ്ങനെ ഫോണിമ്മേ കളിക്കാ വിചാരിച്ച് ഇന്നപ്പേക്ക് അയില കോള് വന്നെ
ആഹ ഭക്ഷണം കഴിച്ചോ
ഇല്ലേ കഴിച്ചിട്ടില്ല
ആഹ ആഹ
കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം ഉമ്മേം ഉപ്പേണ്ട് അപ്പൊ ഓരക്ക് കൊടുത്തു ഓഡ്സൊക്കെയാണ് കഴിക്കുക അപ്പൊ അതങ്ങനെ കൊടുത്തു
ആണോ അത്ര ചോറന്നെയണോ കഴിക്കല് എല്ലാരും
ഉമ്മൊപ്പേം ഓട് സഹിക്കാം നമ്മള് ചോറന്ന ചപ്പാത്തി കറിയുമാത്റം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട്
ആഹ ശരിയാ പിന്നെ ചോറ് ചെലർക്ക് ചോറ്ന്നെ വേണം അയ്യോ
അതെ
ചപ്പാത്തി ഒന്നും ചെലർക്ക് ശരിയാവ് ല്ലല്ലോ ഉം ഇവിടാദ്യൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ചിന്ന് പിന്നെ എങ്ങനെ ചോറായി പിന്നെ അത് ഏടക്കടക്ക് ചപ്പാത്തിയും ചോറും അങ്ങനൊക്കെ ആവലുണ്ട് എപ്പോഴൊന്നും ചപ്പാത്തി ഉണ്ടാക്കലില്ല
ചപ്പാതിക്ക് പണിയാണ് രാത്രി ഉണ്ടാകുന്ന ന്നൊക്കെ പറഞ്ഞാല് രാവിലെ ആവുമ്പോ പിന്നെ അത്ര വല്യ റിസ്ക് ഉണ്ടാവൂല
ആഹ് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ചണ്ടാവും
ആഹ് അയ്മ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നാളെ നോമ്പ് എടുക്കണംന്നൊക്കെ ഒക്കെ വിചാരിച്ചിട്ടുണ്ട്
ആഹ് നാളെ നീ നോമ്പാണല്ലല്ലേ നാളേം മറ്റന്നാളും
നാളേം മറ്റന്നാളും ഞാനങ്ങനെ ഒന്ന് മുതല് നോൽക്കലിണ്ട് പിന്നെ ടുക്കാൻ പറ്റാത്തതോണ്ട് ഞാന് ഇനി മ്പോ പത്തുന്നൂൽക്കാന്ന് വിചാര്ച്ചു
ആഹ് ആഹ്
പിന്നെന്തൊക്കെയാ നാളേണ്ട് മറ്റന്നാളാലാക്ക്
ആണോ ആഹ് ഒരു ദിവസൊള്ളില്ലേ ലീവ്
ആഹ് ഒരു ദിവസെലീവൊള്ളു പിന്നെന്തെക്കയാ
മ്
ചായക്കെന്താരുന്നു കടിയൊക്കെണ്ടാരുന്നെ
ചായക്കിന്ന് ഞങ്ങള് ക്ലാസ്സ് ക്ലാസുണ്ടാന്ന് അപ്പ ക്ലാസ് കഴിഞ്ഞ് വരണവഴി അങ്ങനൊര് ചായുടിച്ച്
അങ്ങനെ കുടിക്കും
ആഹ് ഫ്ര ആഹ് ഫ്രണ്ട്സൊക്കിണ്ടാവുമ്പങ്ങനെ ചായേം കുടിച്ചിരിക്കും
മാത്രോം
ആഹ് ഷെയറിട്ടിട് ട്ടും വേറെ വാങ്ങിന്നീന്ന്തിന്ന്ട്ടു അങ്ങനെക്കെ ഇങ്ങനെ
എനക്ക് കയൂല്ലേ അതൊക്കെ ഇപ്പതന്നെ നടക്കുള്ളൂ കൊറ- ച്ചഴിഞ്ഞാപിന്നെ ആ ഒരു മൈന്റൊന്നും ഉണ്ടാവില്ല പിന്നെ മക്കളായി കല്യാണം കഴിഞ്ഞ് അങ്ങനൊക്കെപോയി ഒക്കെ സ്റ്റോപ്പാവും
പിന്നെ അങ്ങത്തൊരു ലൈഫാണല്ലോല്ലേ
അപ്പൊപിന്നെ മാക്സിമം ഇപ്പൊ മൊതലാക്കാം
ആഹ് കോളേജിങ്ങനെ വിടുമ്പോ കൊറച്ചേരം ഫ്രീയായിട്ടിരിക്കും
ആഹ് കോളേജിന്റെ അടുത്തെന്നാണോ കഫെക്കെ
ആഹ് അതൊക്കെ കോളേജിന്റെ അടുത്തന്നെ പഷെ ഇവിടക്ക് വീട്ട്ക്ക് എത്താൻ ടൈംമെടുക്കും പിന്നെ അധികം നേരൊന്നും ഇരിക്കലില്ല ഇവിടന്ന് എന്താ ഒരു മണിക്കൂറെറ്റെണ്ട് അവിട്ക്ക് കോളേജ് ആഹ് അപ്പൊപിന്നെ വേഗം പോയി എത്തണം എന്നാതന്നെ ആറ്മണിക്കാണ് എത്ത്ക ആ അവസ്-
ആഹ് കോളേജ് ബസ്സോ അതൊനോർമലി പ്രൈവറ്റ് ബസ് ആഹ്
പ്രൈവേറ്റ് ബസ്സിലന്നെ
ആഹ് ഇപ്പെത്ര സീട്ടി അഞ്ച് രൂപെ
എന്ത് അല്ലല്ല പത്തായിക്ണ്
ആഹ്
അഞ്ചു രൂപ കൊടുക്കാ അഅ് കൊറച്ചും കൂടി എടുത്തില്ല സ്ഥലത്ക്കാണീ അഞ്ചുരൂപ കൊടുക്കാ അതായതൊര് അഞ്ച് ആറ് കിലോമീറ്ററൊക്കെ
ആഹ്
ബാക്കിയൊക്കെ പത്തായിക് ണ്പ്പ എല്ലാട്ത്തുക്കും
ആഹ് നമ്മള്
ഇപ്പഴാ തോന്നണു മാറ്റിക്കണ് നേ
ആഹ് അവ്നി കെസാർടിസി ല്ലെ പ്പം കേസാർടിസില്ലെ
ആഹ് പഷെ കേസ്ആർ ടീസിയാവുമ്പൊ ഇവിട്ന്ന് പോവ്മ്പൊ ഒരുബസ്കേറിയാമതി. പോവുമ്പം രണ്ടൂന്ന് ബസ്കേറെണ്ടിവരും പിന്നെതാസുഖം വരുമ്പൊ പിന്നെ കേസ്ആർടിസി എന്തായാലും രണ്ട് ബസ്സ് കേറണം ഇതരെ പോയ്നോക്കിടില്ല സില്
ഇല്ല പോയിട്ടില്ല നമ്മൾ പൊതുവേ ബസ്സില് യാത്രകൊറവാണ്
ആണോ ആഹ് ഞങ്ങളീ കോളജിക്കന്നൊള്ളു അധികോം പോവല് ബസ്സില്. ഫാമിലിയായിട്ടൊന്നും ബസ്സില് പോവലില്ല. പിന്നെ ആഹ് ആഹ്
നമ്മളവിടെ വിട്ടാല് ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ ബസ് യാത്ര ഫ്രീ ആണല്ലോ
ആഹ് ആ അത് ശരിയാണ്
പൊതുവേ അവിടെ വാ
ഇപ്പൊ എല്ലാരും അതോണ്ട് ആ കെഎസ് ആർ ടി സിയിലാണല്ലോ യാത്ര പോണെ ട്രിപ്പാണെങ്കിലും
ഉം നല്ല വൈബാണെന്നൊക്കെ പറയുന്നുണ്ട്
ആഹ് ശരിയാണ് അതായത് നല്ലെ കോട മൂടിയ സ്ഥലത്ത്ക്കൊക്കെ പോണം ഗവി
അതെ ആഹ് നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കെ എസ് ആർ ടി സി യില് ഇവട്ന്ന് കൊറേ പേര് അങ്ങനെ പോവാറുണ്ട് കെ എസ് ആർ ടി സി യില്
ആണോ ആഹ്
നമ്മള് പോയിട്ടില്ല
ഇത് കൂടി തന്നെ പോണ് ണ്ട് കെ എസ് ആർ ടി സികള് മറ്റേ മൂന്നാർക്കും ഗൂഡല്ലൂർക്കു ഒക്കെ
ആഹ് ഇവിടന്നും പോണണ്ട് മറ്റേ രണ്ട് നിലയുള്ള ബസ്സൊക്കെ ഇണ്ടല്ലേ അതേ നമ്മളെ മുന്നിൽക്കൂടെ അങ്ങനെ പോണത് കാണാന്നല്ലാതെ നമ്മള് അത് ഊട്ടിക്ക്‌ വഴിയാണ്
രണ്ട് നില ഇണ്ട് നല്ല ഭംഗിയാണ് അത് ഒരു രാത്രി എട്ടര ആവുമ്പം പോവും ഇവിടെ എല്ലാ ബസ്സും പോകും ഇതിലെ നമ്മൾ അവിടെ നിർത്തൂം ചെയ്യും ആ രാത്രി ആണ് ആ രണ്ട് നില രാവിലെ എപ്പഴാ പോവല് കാണലില്ല രാവിലിം ഇത് പോവ്ണ്ടാവും രാത്രി പോണത് പിന്നെ നമ്മൾ പൊറത്തൊക്കെ ഇറങ്ങുമ്പോ കാണും
ആഹ് എല്ലാ എപ്പളും ഉണ്ടാവേക്കാരല്ലേ രാത്രി
ഈ ബസ് നമ്മൾ പ്രത്യേകിച്ച് കാണും കാരണം നല്ലോണം എൽ ഇ ഡി ഒക്കെ ഇട്ടിട്ടാണ് ഇത് പോവ
ആഹ് ആഹ് രാത്രി ആയതോണ്ടില്ലേ
ആഹ് നമുക്ക് ശെരിക്ക് കാണൂം ചെയ്യും പകല് എപ്പഴാ പോവലേന്ന് അറിയില്ല ഏത് ബസ്സും നമ്മളെ മുന്നിൽക്കൂടെ പോകണം
ആഹ് നിങ്ങത് ഇപ്പോ മെയിൻ റോഡിലാവേ വീട്
ആഹ് നമ്മടെ മെയിൻറോഡിലാണ് ടൗണിലാണ്
ആഹ് ഞങ്ങളത് കൊറച്ച് ഉള്ളിക്ക് പോരണം അതുകൊണ്ട് വണ്ടികളും ബസ്സൊന്നും അങ്ങനെ കാണൂല
ആഹ് ഇതിന് നമുക്ക് എന്തിലും കാണാം ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ടാവും ഇനിയിപ്പോ ഒഴിവ് ഉണ്ടാവാ ഇനി ഉച്ചെന്റെ ടൈമിലാ
ഉറക്കൊക്കെ വരുമോ
എങ്ങനെ
വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവൂലേ അപ്പൊ
ആഹ് വണ്ടീടെ സൗണ്ട് ഒക്കെ നല്ലോണം ഉണ്ടാവും
ആഹ് പിന്നെ ശീലം ആയിട്ടുണ്ടാവൂലേ
ഇപ്പൊ മാര്യേജ് കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പിന്നെ കൊഴപ്പില്ലാതെയായി വന്നു മറ്റെ നമുക്ക് ഉറക്കം അങ്ങനെ ഒരു ഉറക്ക് വരുമ്പോഴും പെട്ടെന്നൊക്കെ-
ആഹ് ആഹ് ഹോണടി ആ ആഹ് ഇവിടെ പിന്നെ ആ ബുദ്ധിമുട്ടൊന്നുമല്ല അങ്ങനത്തെ സൗണ്ട് ഒന്നുമല്ല വണ്ടീടെ ഒന്നും
ഈ ആംബുലൻസ് ഇടയ്ക്കു ചീറിപ്പാഞ്ഞു പോവും
ആണോ ആമെയിൻ റോഡ് ആയോണ്ടില്ലേ
നല്ലോണം പോവും
ഉം ഇവിടെ പിന്നെ വണ്ടിടെ സൗണ്ട് കേക്കലേ ഇല്ല
ഇവിടെ നല്ലോണം പോവാം അ ആഹ
അപ്പൊ തീരായി കേക്കലില്ല ഉം
പിന്നെ എന്തൊക്കെയ
വേറെന്താ
ഫുഡൊക്കെ റെഡി ആയോ
ആ ഫുഡൊക്കെ റെഡി ആയിക്കണം ഇനി കഴിക്കണം ഇവിടെ അധികം എല്ലാരും വൈകി ഇവിടെ കഴിക്കലും കെടക്കലും
ആ നമക്ക് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവലല്ലേ
ഏയ് ഞങ്ങളെ ഇടക്കെ കഴ- കഴിക്കും ഇടക്ക് കഴിക്കാതെ കിടക്കും അങ്ങനെയൊക്കെ
തന്നെ
ഫുഡിന്റെ കാര്യത്തൊക്കെ വലിയ മെയിന്റ
ആ
ഇടയ്ക്കിടക്ക ഇങ്ങനെ അതായത് വെക്കേഷൻ- ഇടക്കിടക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും ചോറും കറി അങ്ങന അല്ല ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫുള്ള്- വൈറൽ ഡിഷസ് അല്ലേ അത് ഉണ്ടാക്കും അല്ലാതെ മെയിനായിട്ട് കുക്ക് ചെയ്യാനൊന്നും നിക്കലല്ല പിന്നെ ടൈമും ഇല്ല ഒന്നാമത് ശനി ഞായറൊക്കെ ഒക്കെ ഉള്ളൂ പിന്നെ ടൈമ് ഉണ്ട ഉണ്ടാവുക
ആ ഇപ്പൊ പിന്നെ കല്യാണം കഴിച്ചാലും പണ്ടത്തെ പോലെ കുക്കിംഗ് ഒന്നും ആരും ഏറ്റടു ഇല്ലാലോ
ആ ഇല്ല അങ്ങനെയൊന്നും ഇപ്പോ വല്ലാതെ കാണല്ല ആദ്യമൊക്കെയുള്ളൂ ആ
ചെയ്യുന്ന
പിന്നെ ഇപ്പ എല്ലാർക്കും വർക്കും ജോലിയും അങ്ങനത്തെ പോലെ
അതെ പിന്നെ പേടിക്കാനും ഇല്ല ഏ ഐ ഉണ്ട് ജമിനി ഉണ്ട് പിന്നെ യൂട്യൂബും ഉണ്ട് എല്ലാ-
കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുക
അതെ അമ്മായിമ്മ ആയിട്ട് ഒരെണ്ണണ്ടാവും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നു ഇല്ലല്ലോ
ആഹ് അങ്ങനെ അയിലൊക്കെ കണ്ടാ പിന്നെ ആ
ഉം ഇന്റൊക്കെ കല്യാണം കഴിഞ്ഞ് അതെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ആ പറഞ്ഞരാനൊക്കെയല്ലേ
ഉം നമ്മ പ്ലസ്റ്റൂന് കല്യാണം കഴിയുകയും ചെയ്തു ഇവിടെ വന്നപ്പോ പിന്നെ ഒറ്റക്കുവായി ഉം
ആഹ് ആഹ്
പിന്നെ ആകെപ്പെട്ടു
പറഞ്ഞ് തരാനും ആരും ഉണ്ടാവൂല്ല
ഇല്ല മൂത്തച്ചി ഒരു വർഷം കഴിഞ്ഞയക്ക് മൂത്തച്ചി വേറെ പോയിം ചെയ്തു പിന്നെ ഞങ്ങള് ഒറ്റ ഒറ്റക്കായി ഏതായാലും പഠിച്ചച്ച് പഠിച്ച് അൽഹംദുലില്ലാ ഇപ്പം എല്ലാം ഇണ്ടാകും അങ്ങനെ ഉണ്ടാക്കാത്ത ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല
ആഹ്
ഇപ്പൊ പിന്നെ എന്താ മക്കൾക്ക് വെറൈറ്റീസ് വേണം
അയ് ശരിയാണ് ഇപ്പ ആർക്കും സാദാ ചോറ് പറ്റൂല പിന്നെ ഒന്നാമ മക്കളും യൂട്യൂബിലും ഇതിലൊക്കെ കാണല്ലേ അപ്പോ ഒക്കും തിരിയും പറ്റണ്ടാവൂല
തന്നെ ഒൽക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വേണം
ആഹ് ഫുള്ള് ഇതന്നെയല്ലേ എല്ലാരും കാണണത് അപ്പൊ അതൊക്കെ എല്ലാർക്കും വാണ്ടിവരും
ആഹ് അതെ
എക്സ്പലോറിയായും അയ്നും ഇതിനും നിക്കെ അല്ലെ എല്ലാവരും
അതെ പിന്നെന്താടാ